പിന്നെന്ത്‌ എനിക്ക് കേക്കണ്ട് കേക്കില്ലേ ഞാൻ വിചാരിച്ച് കേക്കണില്ലേ പോയോന്ന് അയ്യോ റേഞ്ചിന്റെ പ്രശ്നം ഇടക്ക് വരാറുണ്ടേ.
ആന്നോ ആഹ് ആഹ് ആഹ്
ഇവിടെ കാട്പ്രദേശാ വീടൊന്നും അധിക ഇല്ലാ.
അയില്ലാ ആഹ്
അപ്പൊ എടക്ക് റേഞ്ചിന്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ വൈഫൈ ഓഫ് ചെയ്ത് ട്ടാ വിളിക്കണത്.
ആഹ് സാധാ മറ്റേ നമ്മുടെ മൊബൈൽ ഡാറ്റയാണെങ്കി കൃത്യം കിട്ടും വൈഫൈയിലാണെങ്കെ കാറ്റ് വന്ന് കഴിഞ്ഞാ പോം പിന്നെ എവിടെക്കെ പോയിട്ടുണ്ട് ട്രിപ്പ് നാട്ടില്
നാട്ടില് എതിന്മ്പൊക്കെ ഒരു മൂന്നാ രണ്ടൂർഷത്തിന് മുമ്പൊക്കെ പളനീലെക്കെ പോകും അന്നിട്ട് കൊറെ മ്മ് സ്ഥലങ്ങളിലൊക്കെ പോയി ട്ടുണ്ട് പിന്നെ കൊടെക്കനാല് മൂന്നാറ് അങ്ങനൊക്കെ കൊറെന്തൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്ത്
നമ്മടെ നാട്ടില്ള്ളത് മ്മ് പിന്നിഞ്ഞിപ്പോ ഇവരെ വെക്കേഷനും മൊക്കെ ത്ത് വരണോടും
ആഹ് പിന്നെന്താണ് വേറെ?
സിൽമൊക്കെ കാണാൻ പോവാറുണ്ടാ
ആ സിനിമ കാണാൻ കഴിഞ്ഞ മാസം പോയാര്ന്നു മുത് മോള് ഒരു മൂന്നാല്സ്ത്തേക്ക് വന്നാരുന്നു അപ്പം അയാക്ക് പോണം അങ്ങനെ പോയി കണ്ടാ നമ്മ്ടെ അടുത്ത്ണ്ട് ഒരു തിയേറ്ററ്.
ആഹ് ആഹ് ഇഷ്ടപ്പെട്ട നടൻ ഏതാ വെറുതെ ചോദിക്കാലോ ഇഷ്ടപ്പെട്ട നടൻ ഏതാന്ന്.
നടനോ എനിക്കിപ്പ അങ്ങനെയൊന്നുമില്ല.
ഇപ്പ ഇല്ല പണ്ട് ആരായിരുന്നു പറഞ്ഞോ.
ആഹ് അല്ല പണ്ടൊരു ക്രഷ് ഇണ്ടാവൂലോ. കല്യാ
ആഹ് അത് തന്നെ ഇപ്പ എനിക്ക് കൂടുതലും ഇപ്പ നമുക്ക് വിജയ് ഇതായിട്ടാ തോന്നുന്ന വിജയ്.
അതിപ്പോ വിജയിനെ കുറിച്ചിട്ടാണല്ലേ ഫുള്ള്.
അത് എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു ഏഹ്.
ഞാനും വിജയ് ഫാൻ തന്നെയാണ്. എനിക്ക് വിജയിന് ഇഷ്ടയാണ് തമിഴാണ് പണ്ടും എനിക്ക്. കൂടുതലും ഇഷ് ഇഷ്ടമുണ്ടായിരുന്നത് തമിഴിലെ ധനുഷ് വിജയ്. മലയാൾത്തിലങ്ങനെ ആരേ ഇഷ്ടാണ്ടായിരുന്നില്ല. പിന്നെ ആസിഫ് അലി ഭയങ്കര
ആ ആ ആ ആ ആആ ആ
പശ് സില്മൊന്നങ്ങനെ കാണൊന്നൊല്ല പ എന്നാലും എന്തോ
അ ആന്ന് ല്ലേ ആ
ആഹ കല്യാണം കഴിഞ്ഞ ആളെ കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര വെ ഷമത്തിലൊക്കെ ആരുന്നു ഞാൻ. ആ ഭയങ്കരായിരുന്നു എന്നുവെച്ചയി ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്ക്മ്പള് അങ്ങട്ടായിരുന്നേ
ആ ആ ആ
എന്റെ ഓട്ടോഗ്രാഫ്. പിള്ളേർക്ക് ഓട്ടോഗ്രാഫ് എഴുതാനുള്ള ഓട്ടോഗ്രാഫ് പോലും അവന്റെ പിച്ചറ് ള്ള ഓട്ടോഗ്രാഫ് ആണ് ഞാൻ വാങ്ങിച്ചത്. അതേ പോലെ ഇവർക്കൊരു മാസികക്കെ വരൂല്ലേ സിൽമാ നടന്മാരെ കല്യാണം കഴിഞ്ഞഴിഞ്ഞാ അതിന്ന് അവന്റെ ഫോട്ടോ ഫോട്ടോ മാത്രം വെട്ടിയട്ത്ത് ഏ അലമാരടൽ ഒട്ടിക്കല് ഭയങ്കര കര്ച്ചില്ലായിരുന്നു ആ സ - കല്യാണായിട്ട് എന്റെ ഉമ്മ ചോയി ക്ക എന്റെ ഉമ്മോ ഇങ്ങനെണ്ടോ ആൾക്
അത് കൊള്ളാലോ
ഞാൻ പക്ഷെ സിനിമ ഒന്നും അങ്ങനെ കാണൂല എന്തോ ഒരു ക്രഷ് അടിച്ചത് ആണ് മെന്റലാന്ന് അറിയില്ല അതേ അവസ്ഥയായിരുന്നു
ആണല്ലോ
ഉപ്പ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും അലമാരുടെ ഉള്ളില് ഒട്ടിച്ചു ക്കും ഫോട്ടോസ് അന്നൊരു ഹരം തന്നെയാ ഇപ്പോഴും ഞാൻ ഹസ്ബന്റിനോട് പറയും ഞ്ഞ് ചിരിക്കും അത്‌
ഹ് ഹ് എന്തായാലും കൊള്ളാം
ഉ ഇപ്പഴുംണ്ട്ട്ടോ ആ ഓട്ടോഗ്രാഫ് ഹ് ഹ് അല്ല എന്റെ ഒരു കസിനും അങ്ങനെ ണ്ടേര്ന്നു ആൾ കുഞ്ചാക്കോപൊബാബനേര്ന്നു അതും ത് ഇതുപോലെ തന്നെര്ന്നു കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര കരച്ചിലൊക്കെയായിരിന്നു ന്ന് ഒ ബയ് എയ്ജ് ണ്ട് ട്ടോ അപ്പൊ ഞാൻ വിചാ എന്തുവാ ഇത് സിനിമ നടന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പക്ഷെ എന്റെ ജീവിതത്തിൽ വന്നപ്പോളാണ് എനിക്ക് മനസിലായത് അയ്യോ ഇന്നത്തെ കാലത്ത് കു ട്ടികൾക്കും അങ്ങനെയൊന്നു
ഒന്നുല്ല അത് തന്നെ
എന്താ എനിക്ക് ക്രഷ് അടിക്കാ എന്ന് എനി നിക്കെന്നെ അറിഞ്ഞൂട ഹ് ഹ് സിലിമഭ്രാന്തി പക്ഷെ എന്തോ
അതാണ് ശെരി അവരിതുവരെ ചെറിയ ഒരു തോന്നലായിരിക്കും
ആ ഇങ്ങനെ ഒരു ഭ്രാന്ത്‌ ഞാനിത് ആരും കണ്ടിട്ടില്ല പക്ഷെ ഒരു ബുക്ക്‌ എന്നാ പണ്ട്ന്ന് വെച്ച കഴിഞ്ഞ കൊറേ മാസികകൾ ഉണ്ടല്ലോ ഇന്നത്തെ
ആ അ ആ ആ ആ ആ ആ
അപ്പം കടന്റെ ഫ്രണ്ട് ബസ്റ്റൻഡിൽ നിക്കുമ്പോൾ കടന്റെ ഫ്രണ്ടി നിക്കുമ്പോ ബുക്ക് ക്കുകൾണ്ടാവും അപ്പൊ ഇവന്റെ കണ്ടു കഴിഞ്ഞ അപ് പ്പോവാങ്ങി
വേടിക്കും ആ
ഫോട്ടോ എടുത്ത് അപ്പൊ പറയും ഒന്നും വായിക്കൊ ല്ല ആ ഫോട്ടോ കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ എനിക്ക് ദേഷ്യായി അവൻ എന്നെ കെട്ടാണ്ട് വേറെ കെട്ടിയില്ലേ അയ്യോ അതൊരു കാലം ഉം
പിന്നെ ആ
ട്ടി വിളിച്ചപ്പോ എന്നോട് ചോദിക്കുവാ ലൗ മാരേജാണോ നല്ലത് മേ അറേഞ്ച് മാരേജ് ആണോ നല്ലതെന്ന് എന്നോട് അപ്പം ചോയിച്ച് എന്തേ എന്ന് ചോദിച്ചു അപ്പ പറയാ എനിക്ക് ഇരുപത്താറ് വയസ്സായി ഞാൻ കല്യാണം കഴിച്ചി ട്ടില്ല
ഓ ഓ ആ
എല്ലാരും നിർബന്ധിക്കണ്ട്. ചേച്ചീടത് വെച്ചിട്ട് എന്തുവാന്നും പറയ് ചേച്ചീന്നൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ടാന്നാണ് എന്റെ അഭി എന്നു പറഞ്ഞ് അപ്പൊ പിന്നെ അത് പ്രായം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് അടുത്ത കൊസ്റ്റ്യൻ ഇട്ടു എന്തുകൊണ്ടാണ് വേണ്ടാത്തത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് നമ്മളൊരുമിച്ച് പിന്നെ എനിക്ക് പേടിയായി അവരെ വീട്ടാ ര് വന്ന് എന്നെ തല്ലോന്ന് ഇഥക്ക് പേടി ണ്ടായി. ഈ കുട്ടി പറയും ചെലപ്പോ ഒര് റ്റീച്ചറിനോട് പറഞ്ഞ് വേണ്ടാന്ന്. അപ്പോ അത് പറയാ ഞാൻ എല്ലാരോടും ചോദിക്ക്ണ ഒരേ ഒരു കൊസ്റ്റ്യൻ ഇത് മാത്രാ അത്
യാ ഹ് അത് സ്നേഹിച്ച് കല്യാണം കഴിച്ചവർക്കല്ലേ അറിയത്തൊള്ളൂ.
അതേണ് ഞാൻ പറഞ്ഞ് നമ്മടെ അവസ് ഥ ഞമ്മക്കറിയും ബാക്കിയുള്ളോരവസ്ഥ പറയാ അപ്പൊ ആ കുട്ട്യന്നെ പറഞ്ഞൂട്ടാ സ്നേഹിച്ചിട്ട് ഇപ്പ തന്നെ എത്ര പേര് ഡിവോസായി
ആ ആ ആ പക്ഷെ സ്നേഹിച്ചോര് പക്ഷെ അവർ ടെ ജീവിതം നല്ല ഇതല്ലെന്നാം മ്മക്കാപ്പ അവര് പറയുന്നത്. ഞാഅറയും ആ ന്നാ പറയുന്നെ
പക്ഷെ ഇള്ളോരും ഉണ്ട് ട്ടോ
ആ അതെ ന്നെ
അ എന്തേലും ഒരഞ്ച് പേസൻ്റേജൊക്കെ ഇണ്ടാവേരി ക്കും അപ്പം ഞാൻ പറഞ്ഞു കൊട്ത്ത്- പ്രേമിക്ക ആണെങ്കിൽ പ്രേമിച്ചോ പക്ഷെ ഏ- നന്നായ് അറിഞ്ഞേന് മാത്രം ശേഷം മാത്രം കി
കെട്ടിയ മതീന്നാ ആ-
ങ്ങ് വന്നൂന്ന് അപ്പോ അതെ അപ്പൊ ഫോൺ വിളീ ഈഹ് ഫോൺ വിളിച്ചു അപ്പ എന്തോ ആണ്ട് ചോയി ചപ്പോ പറഞ്ഞോന്ന് ഞാനമ്മോട് ചോദിച്ചിട്ട് പറയാ ത് ചെക്കൻ അപ്പെ തന്നെ വീ പറഞ്ഞൂ ഈ പെൺങ്കുട്ടി ആ അതെ എനിക്ക് ആ ഇത് വേണ്ടാട്ടാ എല്ലാ കാര്യവും അമ്മനോ ചോയിച്ചിട്ട് മാത്രേള്ളു അവൻ അമ്മമ്മോ ട് തോന ന്റേച്ചിഎനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാന്
അതായിരിക്കും അത് അതൊരു ഇതല്ലല്ലോ
ഉം അമ്മനോട് ചോദിച്ചത് അപ്പൊ നമ്മള് പറയാണെങ്കിൽ ഓക്കെ ഇന്നത്തെ കാലത്ത് ഒഴി പെൺകുട്ടികൾ പോലുമങ്ങനെ പറ
പറയത്തില്ല അതന്നെ
മനെ ണ്ട് അപ്പൊ തന്നെ പറഞ്ഞു ന്ന് എനിക്ക് വേണ്ടട്ടാന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ പറയാ അതൊക്കെ നോക്കിക്കോ ചൂടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞ പിന്നെ എണീക്കാൻ പറ്റൂല ലോക്കായി പോകും നമ്മളന്ന് പറഞ്ഞു അപ്പ പറഞ്ഞ് ഇതെങ്ങനാ ചേച്ചി എല്ലാരും പറയണത് കെട്ടണ്ടാന്ന് തന്നെ എല്ലാരും അ അതിന് ഇന്നത്തെ പെൺകുട്ടികൾ ആരും കെട്ടണംന്ന് പറയണൂംല്ല്യ
ഇല്ല ആ കല്യാണം ഒന്നും കയ്യണ്ടന്നാ അവിടെ കൊറേ പറയുന്നത് പടിച്ച് ജോലി മതി സ്വന്തം കാലേ നിക്കണം ആഹ
ഇപ്പൊ എനിക്കറിയണ ഒരു വേറൊരു കുട്ടിയോട് അപ്പൊ ഞാൻ വെറുതെ വിളിച്ചാ അപ്പൊ അവളെ അമ്മ പറഞ്ഞോന്ന് നീ കോളേജിൽ പഠിക്കുന്ന ചെക്കനെ നോക്കിക്കോ
അ അ അ
ഒറ്റ മോളാണ് നീ നോക്കിക്കോ നിനക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളോട് വന്ന് പറഞ്ഞോ ഞങ്ങ നടത്തിത്തരാന്ന് പറഞ്ഞ് അപ്പൊ അവള് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചിയുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് വീട്ടില് നിനക്ക് സമ്മതം തന്നിട്ടുണ്ടല്ലോ
ആഹ അതന്നെ
പക്ഷെ നീയാണ് ശ്രദ്ധിക്കേ ണ്ടത് ജോ നല്ല ജോലി എ വേണം അതേപോലെ നിനക്കും നല്ല ജോലി നീ നോക്കി നോക്കിയാ മതി അല്ലാണ്ട് ഇപ്പ തന്നെ വ്വ വാ ഒഴിയനിക്ക കണ്ടാട്ടാവ്
ആഹ് ആഹ് ആഹ് ആഹ്
ഹയ്യയ്യോ ഇന്നത്തെ കാലം പോണ പോക്കേ ആ കുട്ടി ഇത് ചോദിച്ചപ്പ ഞാഞെട്ട് ഞെട്ടി പോയി ലവ് മാര്യേജാണോ ആണോ അറേഞ്ച് മാരേജ് ആണോ ഞാൻ ഇതാ ചേച്ചി ഇപ്പൊ എല്ലാരേക്കും ഞാൻ ചോദിച്ചോണ്ടിരിക്കണന്ന്
ചോദിച്ചാ അവരോരഭിപ്രായം അറിയാല്ലോ
ആ ഓരോരുത്തടെ ജീവിതം അറിയാലോ മിക്കതും അവൾക്ക് അറിഞ്ഞത് എല്ലും ഒ ഒരാും മര്യാ ചേ പറഞ്ഞിട്ടില്ല ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ കാണുമ്പോ എനിക്ക് തോന്നും കല്യാണം കഴിയ് കയ്ക്കണെന്ന് എയ അപ്പൊ ഞാൻ പറഞ്ഞ ഹസ് അത് റിയലി ഇത് റിയൽ ലൈഫാ മോളെേ വേറെയാ അതവരതിൽ കാണിക്കണില്ല ഞാൻ പറഞ്ഞേ ഒരി ഇതു നമ്മൾ വിചാരിക്കണ ഫുള്ളൂ കാര്യങ്ങളും നടക്കൂല്ല മാര്യേജ് കഴിഞ്ഞു നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നമ്മളെ വേണ്ടാന്നു വയ്ക്കണ്ടി വരും എന്നെചെ കേട്ടാണ്ടിരിക്കല്ല് ഒരു പാർട്ണർ ഉണ്ടായാലാണെ ഈ ജീവിത
മുന്നോട്ട് ആഹ് ആഹ് ആഹ്
എന്നൊക്കെ പറഞ്ഞ കൊടുത്തിണ്ട് ഞാൻ കുട്ടി കെട്ടിയില്ലങ്ക എന്റെ കഷ്ട ാലും
നമ്മളെന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കന്നേ ജീവിതമായാ നമ്മളെ ന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം
ഇങ്ങി വരുന്ന തലമുറക്ക് പറ്റില്യേ
ആഹ് ആഹ് അതന്നെ ഇനി അപ്പ അങ്ങനെ പറ്റത്തില്ല അത് തന്നെ ഇപ്പഴത്തെ പിള്ളേരു പറ അെ ഉണ്ടാ കല്യാണം ഒന്ന വേണ്ടാന്നു
ഇപ്പൊ എന്താ നിയന പറയണ ഞാൻ കെട്ടിക്കയിഞ്ഞു കഴിഞ്ഞാ ഭാര്യെനെ ജോലിയ്ക്ക് വിടും ഞാനും ജോലിപോകും അപ്പൊ വീട്ടിലെ പണി ആര് നോക്കും വേലകാരീനെ വക്കും അവരൊക്കെ സിമ്പിൾ ആണ് അവരക്കെ ലൈഫ് എന്റെ ഭാര്യേനെ കൊണ്ടന്ന് ഞാൻ ബുദ്ധിമുട്ടികാൻ നിക്കൂലാന്ന് അപ്പൊ ഉമ്മ പറയുവാ നീ എന്തെങ്കിലും ക്ക് ചെയ്താൽ മതി- മര്യാദയ്ക്ക് ജീവിച്ചാ മതി- പിന്നെ അവർക്കൊക്കെ ലിവിങ് ടൂ ഗെ
ആഹ് അത അന്ന് അതെ അന്ന്- അതൊക്കെ എന്തോ വിശ്വാസത്തിൻ്റെ പൊറത്താ?
ആ അതെ അഴിച്ചു വിട്ട പോലെയല്ലോ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഞാനിന്നിട്ട് ഉമ്മാട പറ ഞാനൊക്കെ പാവം കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന്- അടങ്ങി ഒതുങ്ങി ഇരുന്ന് കൂട്ടിലടച്ച പോലെല്ലേ നിങ്ങളൊക്ക് നിങ്ങളെ വളർ
വളർത്ത് അത് തന്നെ നമ്മളങ്ങനെ വളർന്നമ്മള ഇപ്പോഴും അങ്ങനെ ജീവിക്കും ക്കുന്നു ഞാന് എന്ത ചിലപ്പോ എനിക്ക് ഇവിടെ ഇറങ്ങി അങ്ങോട്ടങ് പോയാലെ
ആ സത്യം ഇവിടെ
ഇരുന്നിരിന്ന് നമ്മക്കെങ്ങും മുഷിഞ്ഞ വെച്ചാ എവി ങ്കിലന്ന് എന്തെങ്കിലും അരി ഒടി അങ്ങ് ഇറങ്ങി പോയാ രാവിലെ അവിടു ഇങ്ങനൊയിരുന്നു എനിക്കങ് ക്ക് അടുക്കള ജോലി കഴിഞ്ഞാ പിന്നെ കോഴിടെ കഴിഞ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങെ ഇരിക്കുവ
അതാണ് കൊഴപ്പം ഇപ്പ ഇവിടെ ഞാനും മുഷിഞ്ഞിങ്ങനെ ഇരി ക്കൂ ഞാൻ കെട്ടിയോ വന്നു കഴിഞ്ഞ പറ നിങ്ങൾക്കിവിടെ ആ മ മനഷ്യന്മാരെ കാണാം ഞാൻ ഇവിടെ മനുഷ്യമാരെ പോലും കാണില്ലോ ആ അപ്പുറത്തുംപ്പറത്തും കാട്ടിക്കൂടെ പോണ മൃഗങ്ങളെ മാത്രേ ഞാൻ കാണന്നുള്ളു ആ പറയും നീ മനുഷ്യനാണല്ലേ ഏ നീ മനുഷ്യനാണെന്ന് ഇന്ന് രാവിലെ ഇറങ്ങ അങ്ങട്ട് നടന്നോ മനുഷ്യന്മാരെ കണാൻ വേണ്ടിട്ട്
ഇത് ചെയ്താലോ
ചെയ്യാന
അതന്നെ ആഹ് ശരി എന്ന ശരി